ഹലോ കേക്കുന്നുണ്ടോ ആ പിന്നെ
പുലിമുരുകൻ സിനിമ എങ്ങനെയുണ്ടായിരുന്നു
അത് നല്ല പടരുന്നു അത്യാവശ്യം നല്ല പടമായിരുന്നു നമ്മുടെ ഡാഡി ഗിരിജ നല്ല രീതിയിൽ തന്നെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട് കോസ്റ്റ്യൂം ആയാലും എന്തോവായാലും നല്ല രീതിയിാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്
നത്തെ ആ ശ ഉ മോഹൻലാലിന്റെ അനിയന്റെ പേരെന്തായിരുന്നു
മറ്റേ നമ്മുടെ അതിനകത്തൊരു ബിസിനസ്സ് ചെയ്യുന്ന ആളല്ലേ നമ്മളൊരു മറ്റേ ലങ്ങേ
ചതിക്കുന്ന മോഹൻലാലിന്റെ അനിയൻ ഉണ്ടല്ലോ മോഹൻലാലിന്റെ അനിയൻ
ആ മണിക്കുട്ടൻ മണിക്കുട്ടൻ മണിക്കുട്ടൻ പുള്ളിയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്തേക്കുന്ന
ഉം
അത്യാവശ്യം നല്ലത് കേട്ട പിന്നെ നമ്മള അതേപോലെ തന്നെ നീ കരിഞ്ഞോട്ട തോണം എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ
ഓണമൊക്കെ ഭയങ്കര കിടില്ലായിടുന്നു ഓണത്തിന് പിന്നെ എന്തുവാ നാട്ടില് പോകാൻ പറ്റില്ലവിടെ എക്സാ സമയൊക്കെയാണ് നാട്ടിലിങ്ങനെ ഒരു അഞ്ചാവസ്ഥത്തയൊക്കെ കണ്ട വന്നത് പിന്നെട്പ്പം തിരിച്ച കയറേണ്ടി വന്നു ഈവട്ട ഓണത്തിന് നേരത്തെ വരുന്നുണ്ട്
ആഹ ഞങ്ങൾക്കാണെങ്കില് ഓണത്തിന് മൂന്ന് ദിവസത്തെ പ്രോഗ്രാ മായിരുന്നു ആയിരുന്നു ആദ്യത്തെ ഓണത്തിന് മൂന്നു അവസ്ഥ പ്രോഗ്രാമായിരുന്നു ആയത്ത് ദിവസം ഞങ്ങൾ പാവങ്ങൾക്ക് ഫുഡ് കൊടുത്ത പാവപ്പെട്ടവർക്ക് അരി പച്ചക്കറി ഞങ്ങളൊക്കെ
അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ
ആ് ഞങ്ങള് ക്ലാ ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ ആണ എല്ലാം ചെയ്ത് നല്ല തീ തന്നെ എല്ലാം ചെയ്തു അവര് അച് പാവങ്ങൾക്ക് പാവ നമ്മ പാവ അവൾക്ക് പൈസ ഇല്ല ഇപ്പോൾ ഓണ ആഘോഷില്ല അവർക്ക് വേണ്ടി അരി ഓണക്കിറ്റ്പായസം പഞ്ചസാര ശർക്കര വരട്ടി കാവറുത്തത് അങ്ങനെ കുറെേ കാലം മേടിച്ചു കൊടുത്തു പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മുടെ പിള്ളേരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പാട്ട് നി മത്തം പിന്നെ അതുേപോലെ തന്നെ ഒരുോടും നാടകം അതൊക്കെ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ദിവസം ചെണ്ടമേളം പുലികളി ഒരുപാട് പരിപാടിയായിട്ട് അങ്ങനെ ഓണപരിപാടി തീർന്ന അവണ്ടങ്കിൽ വട്ടം നല്ല ഓണപരിപാടിയായിട്ടരുന്നു ന അ ന നാട്ടി വരാൻ താമസിച്ചു പോയി പത്ത് ദിവസം അവധി ഉണ്ടായി ചില രണ്ട് ദിവസം പ്രോഗ്രാംമ ഉണ്ടായിും നാട്ടിൽ വരാൻ യി അപ്പം ഇവിടെ അങ്ങനെ അധികമായിട്ട് ന്നും ആഘോഷിക്കാൻ പറ്റില്ലണം കൂട്ടുകാരന്നും ഇവിടെല്ലായിരുന്നു എല്ലാവരും പഠിക്കാൻ പല സ്ഥലങ്ങളിലായിരുന്നു
ആഹ് ഹഹ
അങ്ങനെ ചെറിയൊരു പ്രശ്നമ ഉണ്ടായിരുന്നു
പിന്നെ എന്ത്ത്
പിന്നെ നമ്മൾ തക്കാലത്തേക്ക് നാട്ടിൽ നിന്ന്
ഇല്ലേ എനിക്ക് എനിക്കൊരു ബിസിനസ് വാട്സആപ്പ് ഉണ്ടായിരുന്ന അതിനകത്ത് ഒരു കൊച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവര് കൂട്ടാൻ ഇതുവരെയായിട്ടും റിപ്ലൈ കൊടുത്തിട്ടില്ല അറിഞ്ഞൂട
ആ അത് ഞാൻ. കണ്ടു കാണത്തില്ല അതായിരിക്കും അത് കൂട്ടാരൻ കണ്ട കാണത്തില്ല ഉടനെത്തന്നെ കൂട്ടുകാരൻ കാണും പേടിക്കണ്ട ട്ടോ
ആഹ അത് രണ്ടൂ ദിവസ ആയി വിട്ടട്ടെ
ആ അത് കൂട്ടുകാരൻ കണ്ടു കാണത്തില്ല തിരക്കിലായിരിക്കും കൂട്ടുകാരന് വയ്യായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു
ആ അപ്പ എനിക്ക് തോന്നി എനിക്ക് അവന് ഇച്ചിരി മെന്റല ആയിട്ട് ഇച്ചിരി പ്രോബ്ലം ഉണ്ട് ഗുളികയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്
ആഹ് അങ്ങനെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരിക്കും അത് അതുകൊണ്ടായിരിക്കും അവൻ എടുക്കാൻ പറ്റാഞ്ഞത് അല്ലെങ്കിൽ അവൻ പിന്നെ എടുക്ക എടുക്കണ്ട ആയിരുന്നു കോളും കാ എല്ലാം അവ എടുക്ക നല്ല പയ്യനായിരുന്നു അവൻ
ആ നല്ല പയ്യനാണോന്ന് ഞാൻ പറഞ്ഞത് അതെന്റെ കൂട്ടുകാരെ എനിക്കറിയാം നല്ലതാണോ പന്നലാണോന്ന് ഇയാള് ആരാ അത് ചോദിക്കാൻ എ
ഞാൻ അവന്റെ അകന്ന കൂട്ടുകാരനാ പിന്നെ ഏർ പിന്നെ അടുത്ത കൂട്ടുകാരനാണ് അവന്റെ അടുത്ത കൂട്ടുകാരനാണ് അവൻ. പിന്നെ നമ്മുടെ ഇവിടെ പ്ലസ്ടുവിന് പഠിക്കുന്ന ഇപ്പോ ആരേലും വല്ല അറിവുവല്ലാം ഉണ്ടോ?
ഇപ്പോ അറിവൊന്നില്ല കാർത്തിക് എന്ന് പറയുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു ഇപ്പം ചെറുതായിട്ട് കാഞ്ചാപീടിയും സതീഷ്പീടിയൊക്കെ വരച്ചിങ്ങനെ നടക്കുക
ഉം പിന്നെ ഓയൂര് പുതിയ കട വന്നു അതറിഞ്ഞോ?
ഇറിറ്റേഷൻസ്
വേലു പോയാ നല്ല കടയാണ് കാണുന്നത് സാധനങ്ങൾക്കെല്ലാം വിലയുണ്ട് വിലക്കുറവുണ്ട് എണ്ണ പച്ചക്കറി
ആഹ് അത് ഞാനു അറിഞ്ഞായിരുന്നു നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഇപ്പുറത്തല്ലേ?
ആഹ് അത് അങ്ങനെ കുറെ കടയും കാര്യങ്ങളും വന്നായിരുന്നു. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഇപ്പോൾ അപ്ഡേറ്റ് ആ കുറേ സാൽ എന്താണ്?
വികസനം വരുന്നത് എന്തുകൊണ്ടും നല്ലതാണേ
ആ വികസനം വരുന്നത് അപ്പൊ എല്ലാം നല്ല കാര്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ അടുത്ത ഏ മാസം ഒരുപാട് പുതിയ ചലച്ചിത്രങ്ങൾ വരുന്നുണ്ട് മോഹൻലാൻ്റെയും മമ്മൂട്ടിയും ഓണത്തിന് തന്നെ എത്ര ഒരു രണ്ടോ മൂന്നോ പടം ഇറങ്ങുന്നുണ്ട് അത് കാണാൻ കുറച്ച് പൈസ വേണം അങ്ങനെ ഇനി കുറച്ച് പടങ്ങളും കാണാനും എല്ലാം ഇറങ്ങുന്നുണ്ട് അപ്പോം ഈ ഓണം അടിപൊളിയായിരിക്കും. പിന്ന മിക്കിയ മറ്റന്ന അടുത്ത ആഴ്ച്ചേടെ ഞങ്ങളുടെ പുതിയ പുള്ളേര് വരുന്നയായിരിക്കും അങ്ങനെ കുറെ കാര്യങ്ങള് ഉണ്ട് അടുത്ത മാസം
ത്രാസം മൊത്ത തിരക്കായില്ലേ
ആ അടുത്ത മാസം മൊത്തം തിരക്കാണ് കാരണവെച്ചാ പുതിയ പുള്ളേര് വരുമ്പോ അവർക്ക് ഒരു പാർ കത്തി കൊടുക്കണം അതുപോലെ തന്നെ പ്രോഗ്രാമുണ്ട് ഒരുപാട് ഡാൻസും നൃത്തവും പാട്ടും ഗാനങ്ങളും എല്ലാം കൊണ്ടും കൊണ്ടുമുള്ളരു പരിപാ ഒരു പറയന്ന് വെച്ച്കയിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഗ്രാമാണ്
എല്ലാം കളറാവട്ടെ
പരിപാടി എല്ലാത്തിഷണം കളറാവും പിന്ന നിങ്ങൾക്കെന്നാണ് പുതിയ കുട്ടികൾ വരുന്നത്
ഞങ്ങൾക്കോ ഞങ്ങക്ക് മേബി അടുത്ത മാസം
ഉം അടുത്ത മാസമാവുമ്പോൾ നിങ്ങൾക്കും പുതിയ കുട്ടികളഴൂ നമുക്ക് അപ്പഴത്തെ
അടുത്ത മാസം ഒമ്പതൊക്കെ ആവുമ്പോഴത്തേക്കും വരുവായിരിക്കും
ഉം
അറിയാൻ പറ്റില്ല
പിന്നെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
ക്രിസ്മസ് ഒക്കെ കുഴപ്പില്ലായിരുന്നു ലീവ് കുറവായിരുന്നു പക്ഷെ കരോളിനൊക്കെ പോവാൻ പറ്റി നാട്ടിലെ പള്ളിയില് പോകാൻ പറ്റി പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ് തലേന്ന് വന്ന പിന്നെ തിരിച്ച് കയറേണ്ട അവസ്ഥയായിരുന്നു
ഉം പിന്നെ അങ്ങനൊക്കെയാണ് കാര്യങ്ങള്
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നിനക്ക് അവിടെ എന്തോണ്ട് സുഖമാണോ
ആഹ് എനിക്കിവിടെ സുഖം എടക്ക് വച്ചന്ന് പനിയായിട്ട് ഹോസ്പിറ്റലൊക്കെ പോയായിരുന്നു
ആഹ് കാർത്തികന്നര നത്തി ഇവിടക്ക
ആ വല്ലപ്പോലും അവൻ എന്നെ വിളിക്കാറുണ്ട്
പൈസക്ക ആയിരിക്കും
ഉം അങ്ങനൊക്കെയാണ് കുറെ നല്ല കൂട്ടുകാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ താങ്കൾ സുഖമാണോ അവിടെ
ആഹ് എനിക്ക് പിന്നെ ഇവിടെ സുഖമാണ് മകളോട് ഇങ്ങനെ കിടക്കുന്നു തണുപ്പാണ് ഒരു ജാക്കറ്റ് വേടിക്കണെന്നുണ്ട് പക്ഷെ പൈസയില്ല
ആഹ പിന്നെ വേറെ
എപ്പോഴെപ്പ പിന്നെ വീട്ടുകാർക്കൊക്ക എങ്ങനുണ്ട് സുഖവാ തണുപ്പാ മഴയാ എന്താ വെയില അവിടെ വെയിലാണോ മഴയാണോ തണുപ്പാണോ
ഇവിടെ വലിയ മഴയില്ല അത്യാവശ്യം നല്ല ഇന്ന് ഉച്ചക്ക് ഒന്ന് ഉടുപ്പ് തുണികളൊക്കെ ഞാൻ കൊണ്ടുവന്നവിടുന്നു അപ്പ തുണികളെല്ലാം അഴുക്കായി കിടന്ന അപ്പോഴേക്കും ാന ആണെങ്കില് മഴയായതൊണ്ട് എല്ലാം കൊണ്ട വന്നു ഇവിടെ കഴവിയിട്ടേക്ക്വാ
ആഹ പിന്നെ ക്രിക്കറ്റ് കളിയൊക്കെണ്ടോ
ഇപ്പം പഴയ പോലെ നാട്ടില് ചേട്ടന്മാരൊന്നും ഇല്ല എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെയാ അപ്പ എല്ലാവരും ജോലിക്ക് പോയേക്കുവ
ഉം ഉം
ഉം പിന്നെ ആഹ് ഇതുകൊണ്ട് അത് വലിയൊരു സ്റ്റോറിയാണ് ഞാൻ പിന്നെ പറയാൻ നിന്റെടുത്ത് ചെല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട്
എല്ലായിടത്തും പ്രശ്നങ്ങളാണെ
ഉം പിന്നെ നമുക്ക് നാട്ടില് വരുമ്പോ ഒരു വണ്ടി നോക്കണ്ടേ വണ്ടി
വണ്ടി നോക്കണം പക്ഷെ നമ്മള് നോക്കിവെച്ചാ വണ്ടി അതൊരു ഞാൻ പറയാം അതൊരു ഇപ്പ ഈ ഉം ഏ നമ്മുടെ നാട്ടിലൊക്കെ മരപ്പട്ടീന്ന് പറയുന്ന സാനൊണ്ടല്ലോ അങ്ങനെയുള്ള സ്വ ഭാവങ്ങള് കാണിക്കുന്നവന്മാര്
ആഹ്
അവൻ കൊടുത്തു വേറെ കൊടുത്തു എന്നാണ് അവൻ എന്റെ അടുത്ത് ഇപ്പം പറയണെ എറണാകുള ളത്തൊരു ഷോപ്പിന്റെ നമ്പർ എന്റെയ്യിലുണ്ട് ഞാനത് ഇട്ട് തരാം ഒന്ന് വിളിച്ചിട്ട് അവിടെ വാട്സ്ആപ്പ് ഇരിപ്പുണ്ടോന്ന് ചോയിക്കണോട്ടോ
ആ എറണാകുളത്ത് എവിടാന്ന് നോക്ക് നമ്മള് പോയി നോക്കാ കൊഴപ്പമില്ല
നമുക്കൊന്ന് പോയി നോക്കേണ്ടി വരും എന്നിട്ടൊരു അറുപതിനായിരം സംതിങ് ആ ആക്സസ് കിട്ടിയാലും മതി
ആക്സസ് വൺ ട്വന്റി ഫൈവോ
കിട്ടിയത് മതി
ഓക്കെ വണ്ടി നോക്കാം എടാ ആക്സ് സ്കൂട്ടറല്ലേ
ആഹ് സ്കൂട്ടറൊ
അത് അതുകൊണ്ട് ഞാൻ എടുത്തു തരാ കൊല്ലം ആ സൈഡിലൊക്കെ ഉണ്ട്
ആ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനെട്ട് സംതിങ്
ഉം പിന്നെ വേറെ എന്തോണ്ട്
അത്രൊന്നും ഇല്ല നമ്മുക്ക് നാട്ടിൽ വരുമ്പോ ഒന്ന് കാണണം
നാട്ടി വരുമ്പം നാട്ടിൽ നാലു ദിവസം കറങ്ങാൻ പോണം ഇവിടെ നമുക്ക് ഒരു വെള്ളവും വെള്ളൊക്കെ ഉള്ളെട്ത്തു പോവാ വെള്ളം തണുപ്പ്
വെള്ളൊക്കെ ഉള്ളടുത്ത് പോണം വെള്ളൊക്കെ ഉള്ളടുത്ത് പോയാല് തൂങ്ങി മുങ്ങി ചാവേണ്ടി വരും
ആ പക്ഷെ പക്ഷെ നമ്മളധികം വെ നമുക്കെന്നാ ഇടുക്കി ഡായിൽ പോവാം ഇടുക്കി ഡാം പക്ഷെ നല്ല ഡാമാണ് ഇടുക്കി
കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഒന്ന് പോയി നോക്കിട്ട് വരുവോ
ഉം നമുക്ക് ഇടുക്കി പോയിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം കാണാനുണ്ട് തേയിലത്തോട്ടം ഏ കുരുമുളക് അത് പിന്നെ ജാതിക്ക ജാതിക്ക റിസോർട്ടുണ്ട് ഇടുക്കി നല്ലൊരു
നവംബർ ആവട്ടെ നവംബർ പൈസ വരുമ്പോ പോവാം
ആ നവംബറിൽ പോവാ നവംബർ ആവുമ്പോ മഴയൊക്കെ തോർന്ന് നല്ല തണു
പിന്നെന്താ ഫോണുകള് എടുക്കാണ്ട്
ആ പിന്നെ ഞാൻ പറയട്ടെ മ നമ്മള് ഇടുക്കി നവംബറില് പോയാ പ്രത്യേകന്നുവെച്ച് കഴിഞ്ഞാല് മഴയെല്ലാം തോർ ന്ന് നിക്കണ സമയം അപ്പോഴാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്ലാ ന്ന നല്ല ഇതായിരിക്കും ഓ കാ പാളയ പോയാ കണ്ണിന് കുളിർമ ഒള്ള കാഴ്ചയല്ലാങ്ങുന്ന നല്ല സ്ഥലമായിരിന്നു അത് തേയിലത്തോട്ട തെല്ലാം മഞ്ഞ് വീണ് നിൽക്കുന്നതും ഈ ഏലത്തിന് മരുന്നടിച്ച് നമുക്കവിടെ പോയി ഏലക്ക വെല കൊറഞ്ഞ് മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കേയും ചെയ്യാം നമ്മക്ക്
കൊറച്ച് ഓട്ട്സൈട്ടായിട്ട് അടിക്കേയും ചെയ്യാല്ലേ
ആ അതിന്റെ വിൽപ്പനെ തൊടങ്ങാം ഇടുക്കീന്ന് സാധനം എടുത്തിട്ട് പിന്നെ അത് നല്ലൊരു സാനമാണ് പിന്നെ അതെന്താ പറയ്ണെ വെച്ചിട്ട് കാലം കൊറയായി ഏ ആ
അത് ചെയ്യാൻ വേണ്ടി നല്ലൊരു ആളിനെ കിട്ടണ്ടേ
ആ നമ്മക്കത് നമ്മക്കത് പൊറത്താട്ടും വല്ല്യ വല്ല്യ വലിയ രാജ്യങ്ങളിലോട്ട് അയച്ചിടണം അപ്പൊ നമ്മ ഇപ്പ ലൈസൻസ് എടുക്കണം അപ്പം ലൈസൻസിന് കൊറച്ച് പൈസ ആവശ്യണ്ട്
ആ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കണം
ഉം ലൈസൻസും നല്ല ആവശ്യമുണ്ട് പിന്നെ നമ്മുക്ക് ആ കഥ
ഞാൻ ഇന്നലെ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചായിരുന്നു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരുത്തനെ അവരെ വിളിച്ചിട്ട് ട്രേഡിങ് ഉണ്ടല്ലോ ഇപ്പം വേറെ എന്റെ വീട്ടിന്ന് ചോറ് മൂന്നു നേരം തിന്ന് മൂന്നു നേരം ബാത്റമിലും പോയി മൂന്ന നേരം ഉറങ്ങുന്നവന അവൻ
ആ
പരിപാടി അവന് ഇല്ല അപ്പ ഞാൻ പറഞ്ഞു വെറുെ ഇരിക്കല്ല എന്നന്ന് ഒരാഴ്ച ട്രേഡി ങ്ങ് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്
ആഹ
അത് നീ അതൊന്ന് വിളിച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കണേ
ആ് ഞാൻ എന്നാ വിളിച്ചു പറയാം ആ എന്നാ ശരിയടാ ഞാൻ പിന്നെ വിളിക്കാമേ
കത്തി അങ് പൊക്കുക അതിെ വീട്ടിൽ ചെന്നിട്ട് ചെവക്കനത്തിന് ഒരെണ്ണം കൊടുത്താലും മതി കുഴപ്പൊന്നുമില്ല നമ്മള അവന്റെ അച്ഛൻ നമ്മുടെ കൂടെ വക്കും കുഴപ്പ പോൊന്നില്ല
ആ എന്നാൽ ശരിയായിട്ടാ എന്നാ വിളിക്കാം
ശരി